ആഹ് കേൾക്കാൻ കേൾക്കില്ലേ
കേൾക്കണ്ട്
എന്താ പണിയൊക്കെ കഴിഞ്ഞോ?
പണിന്നും കഴിഞ്ഞില്ല ഇവിടെ ഇരിക്കന്നെ
ഏ
അവ്ടെ
ഇവടിം ഇവിടെ ഉമ്മ അടുക്കളേല് പണിയൊക്കെ ഇട്ക്കുന്നുണ്ട് പിന്നെ ഇൻക്ക് ഇഞ്ഞി അടിച്ചോരി തോടക്കാനും കൂടി ഉണ്ട്.
അതാണല്ലേ ഡ്യൂട്ടി അടിച്ചു വരൽ തുടക്
അയിന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താലും മതിയല്ലോ?
ആഹ് നമ്മള പണിയാണ് വേറെ വേറെ ആരും വന് എടുക്കൂലല്ലേ?
ആഹ അവ പിന്നെ എങ്ങനെ ആറി ആറി കുത്തിർക്കാണ്. സിനിമൊക്കെ കാണൻ ഇഷ്ട്ടാണോ?
ഓ ഫിലിമൊഒക്കെ കാണാന് ഇഷ്ട്ടാണ് ഇപ്പൊ ടൈം കുറച്ച് കുറവാണ്.
ആ ഏ. ആര് എന്താ പറയാ ആരെ സിനിമയാ യേറ്റുഷ്ടം?
ടോബിനോ ആണ് ഞാൻ ന്ക്ക് നല്ല ഇഷ്ട ടോബിനോന്റെ ഫിലീമൊക്കെ.
ഏ ഫേനാണോ?
ആ അതെ. ഇയ്യോ കാണല്ണ്ടോ?
ല് ഇന്ക്ക് ഒന്നും കൂടിഷ്ടം മറ്റേ പണ്ടത്തെ ദിലീപിന്റെ സിനിമകളാണ്. അടിപൊളിയാണല്ലോ കാണാന് ആ. ആ. പിന്നെ ഞാൻ ഇപ്പോ ഇപ്പത്തെ. ആ. സിനിമ കാണാ നെറ്റ് നെറ്റ് രാവിലെ ഒരു ഉച്ചകുമ്പോത്ത്നൊക്കെ കഴിയും റീൽസ് ഒരു. മൂന്നാലെണ്ണോക്കെ കണ്ട് കഴിഞ്ഞാ നെറ്റ് കഴിഞ്ഞിലേ.
അപ്പ യാന് നെറ്റ് ഉപ്പാന്റെല് വൈഫൈ വലിക്ക്മ്പോ. ആ കൊറേ സിനിമങ്ങനെ ഡൗൺലോഡാക്കി വെക്കും യൂട്യൂബ്ന്ന്‌. അത് ന്നെ നെറ്റ്ല്ലെങ്കിലും കാണാലോ ഏ.
വീട്ടില്ണ്ടോ വൈ ഫൈ?
വീട്ട്ല്ള്ളല്ല ഇപ്പച്ചിന്റെ ഫോണ്ന്ന്‌ വൈ ഫൈ വലിക്കും.
ആ ആ അങ്ങനെ ഉം .
ആ അപ്പ ഞാനങ്ങനെ കാണും അപ്പൊ പിന്നെ നെ. ല്ലെങ്കിൽ നമ്ക്ക് ഇതെങ്കിലും കാണാലോ?
ആ അതാണ് . ടൈം പോവല്ലേ വാണ്ടിത് ഒരു ഫിലിം ആണ്ട്ട്ടാല് രണ്ട് രണ്ടര മണികൂ .
ആ രണ്ടര രണ്ടര മണിക്കൂറ്ണ്ട്. പിന്നെ ഏറ്റവും ഫേവറേറ്റ് സിനിമേതാ? ഏ.
ഏ ദൃശ്യൊക്കെണ്ടോ ത്രീ?
ദൃശ്യം കണ്ടില്ല എന്താ കാണണംന്ണ്ട് ദൃശ്യം വണ്ണ് റ്റു ഒന്ന് ഞാൻ കണ്ടില്ല പിന്നെ ത്രീയല്ലേ ഇപ്പ എർങ്ങേത്. പിന്നെ ത്രീയും കണ്ടില്ലാ ഏ എങ്ങനെണ്ട് രസ ണ്ടോ?
വണ്ണ് അടിപൊളിയാണ് പക്ഷെ പേടിയാണ് ഇൻക് അങ്ങൻത്തോക്കെ ഭയങ്കര പേടിയാണ്.
ഏ എങ്ങനെണത് പ്രേതാണോ?
അല്ലാം മറ്റേ. കൊല്ലലല്ലേ ആ രാത്രി വന്നിട്ട് അപ്പാ ആ ഒരു പേട്യ.
ഏ.
പക്ഷെ ത്രീ അങ്ങനൊന്നുല്ലാന്ന് പറഞ്ഞേട്ട് ആഹ്. ത്രീ അങ്ങനൊന്നുല്ലാന്നറിഞ്ഞേട്ട് ഇപ്പറങ്ങിത്.
ഏ അത് ഒന്നിന്റെ ബാക്കി ബാക്കി ആയിട്ടല്ലേ വണ്ൺും, റ്റുവും, ത്രീ ഒക്കെ.
കേട്ടന്നെയാണ് ക്ഷെ ആ സീൻ അങ്ങൻത്ത് സീനൊന്നും അയിലില്ല്യാന്ന് കേട്ട്.
ഹേ.
പ്പോ പിന്നെ കൊയപ്പല്ല അതെ ആഹ് ആ. ണ്ട് ഹ് അത് ഞാന് ഏ യോ അത്പ്പ എവ്ട്ന്നാ കിട്ടാ ഏഹ്?
തിയേറ്റർൽ.
ഏ എ തിയേ റ്റർലല്ല അതിപ്പോഞ്ഞ് ഒട്ന്നാ കിട്ടാന്ന് കരുതിങ്ങനെ കുത്രക്കേന് അപ്പൊ യൂട്യൂബിൽ ഞാൻ വെറുതൊര് സട്ച്ചോക്കി അപ്പൊ അയില് അയിന്ന് കിട്ടി. യൂട്യൂബില് അർക്കിക്ക്ണ് ആഹ്. യൂട്യൂബിലർക്കീക്കണോല് പക്ഷെ ഞാനന്ന് കണ്ടേല് ലാസ് കുറച്ചു പാകം മില്ലായിരുന്നു
ആഹ
അപ്പൊ ൻക്ക് സങ്കടായി, എത്താത് നമ്മള് അത്രയു കണ്ടുകാണ്ട് പിന്നെ ലാസ്റ്റ് എന്താ സംഭവിച്ചത്എന്ന് കാണാഞ്ഞിട്ട്.
അ അഹ്
ഇങ്ങള
എന്നാൽ ഇപ്പോ ഞാൻ ടെലിഗാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ഇന്ന്ട്ട് അവിടെ ക്ലാസ്സിനു പോകുമ്പോൾ അവിടെ വൈഫൈ ഉണ്ടാവും, അപ്പൊ അവിടുന്നു ഡൗൺലോഡ് ചെയിതു വെക്കും എവിടെ ഫ്രീ ആവുമ്പോ എന്നിട്ടൊക്കെ. നമ്മൾ ഫ്രീ ആണേൽ കുറച്ചു പണിയണല്ലേ?
ആഹ് ആഹ.
ഉ
അങ്ങനെ അപ്പോ ക്ലാസിന് എങ്ങനെയ ആറു മാസത്തെ ക്ലാസ് ആണോ?
ആറ് മാസം ഹ ആറ് മാസത്തെ കോഴ്സായിരുന്നു.
ഏഹ അപ്പൊ ഇനി അതു കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് കിട്ടോ?
ആഹ അത് കഴിഞ്ഞിട്ട് പ്ലേസ്മെൻ്റോല് തരാന്ന് പറഞ്ഞു
ഏഹ
പക്ഷെ എന്നാലും നമുക്കൊരു എക്സ്പീരിയൻ സർട്ടിഫിക്കറ്റിനു എവിടെയെങ്കിലും ഒന്ന് കേറണം. ഫസ്റ്റ് ന്നാ പിന്നെ
ആ ന്ന വേഗം നല്ല എളുപ്പംമായിരിക്കും ട്രെയിനിങ്ങിന് ഉണ്ട് ലെ
ആ കേറാം അതിനു ഇപ്പോ എവിടെയും വേക്കൻസി ഇല്ല ചോദിച്ചിട്ട് എല്ലായിടത്തും ഇതു പഠിപ്പിക്കുകയാണ് അതിനു ചേരുന്ന ആൾക്കാരായോണ്ട് ആർക്കു ആരെയും വേണ്ട.
അത് ശരിയാ. ഇപ്പൊ കൊറെ എല്ലാതും പുതിയ പുതിയതാണല്ലോ ഒക്കെ.
അപ്പോ എല്ലാം ഫുൾ ഇങ്ങനത്തെ കോയ്സല്ലേ പഠിക്കുന്നെ ഇങ്ങനെ ആറുമാസം കോയ്സടുത്ത് പഠിക്കുന്നത് പെട്ടന്ന് ജോലിയിൽ കേറാം സാലറിയൊക്കെ കുറവായിരിക്കും
എന്തെ നമ്മുക്ക് എന്തെങ്കിലും ആയാലെ
ആഹ നമ്മുക്ക് നമ്മളതിന്നുള്ള എന്തെങ്കിലൊക്കെങ്ങനെ. കിട്ടുന്നല്ലോ. അതെ ആഹ ആ അത്അത് നടക്കും. അത് വേറെൊന്നും അതി നോട് നടക്കൂല. നമ്മുക്ക് പഠിച്ച നമ്മുക് ഒരു സ്കില്ലുണ്ടാക്കിയെച്ചാല് എപ്പോയെങ്കിലും ഉപയോഗിക്കാം
ശരിയാ ആഹ. പിന്നെന്താ ട്രിപ്പൊക്കെ പോവാറുണ്ടോ?
മ് ട്രിപ്പൊക്കെ പോവലുണ്ട്. ഫാമിലി ട്രിപ്പാണ് മെയിന്.
ഏ എങ്ങനെ എവിടെ?
ഇങ്ങനെ ആ കഴിഞ്ഞ മാസം ഇപ്പോൾ മൈസൂര് പോയി എന്റെ സിസ്റ്റർആയിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എവിടെ ഒരു ഹൈലൈറ്റ് മാൾ ഓപ്പൺ ആയിണ്ടല്ലോ
എവിടെ
ഉ അവിടെങ്ങനെ ആ പുതിയത് ലോ ൺ ചെയ്തണല്ലോ
ഏ ആഹ ആഹ് ആഹ
അവിടെ പോയി
ഏഹ് ഈ മാസോ സോറി ഈ വെക്കേഷന്ല്ലോ ഏഹ് ഏഹ് മിന്ഞ്ഞാന്നോ ഏഹ് ഹസ്ബന്റ് ഇവിടെന്നെ
അല്ല അവിടല്ല ഞാൻ ഇവിടെ വിട്ട് വീട്ടുകാര കൂടെ
ആഹ് അങ്ങനെ ആ സ്വന്തം വീട്ടാരോടല്ലേ
ആഹ് അതെ
ആഹ് ആഹ് പിന്നെ അനിയത്തി അനിയന്മാരൊക്കെ ഉണ്ടോ?
ആഹ് എനിക്ക് ഞങ്ങള് ആറാളാ ഒരു രണ്ട് ഇത്താരുണ്ട് ഒരു ഇതാത്തണ്ട് രണ്ട് അനിയത്തിയോള്ണ്ട്
ഏഹ്
അവിടെ?
ഇവിടെ ഞങ്ങള് നാലാൾക്കാരാ.
ഏഹ് നാലാള്ളൊ ഉം
ഉം ഞാൻ വലുത്. പിന്നെ രണ്ട് അറിയത്തി ഒര് അനിയൻഅങ്ങനെ
അഹ് ആഹ് ആഹ്
പിന്നെ ഞങ്ങുതേ പോലെ ഫാമിലി ട്രിപ്പ് ഒക്കെ പോവല്ണ്ട് പിന്നെ പ്ലസ് ടു ആയെന്ന് ആഹ് ഇപ്പച്ചിന്റെ കൂടെ ഇപ്പച്ചിം ഇമ്മച്ചിം പിന്നെ ഞങ്ങള് നാലാൾക്കാരും അങ്ങനെ മൈസ മയ് സൂര്ഊട്ടി അങ്ങനെയൊക്കെ പോവും. അവിടെക്കന്നേണല്ലോ ഇപ്പൊ. നമുക്കൊരു ട്രിപ്പ് പറഞ്ഞാപ്പം അവിടെ അവിടേണല്ലോ ഊട്ടി മൈസൂര് വേറെ വേറെ കാണാന്
ആഹ്
വേറെ കാണാ നല്ല പൂതിണ്ട്
മയ്സൂര്ക്ക് പോവുമ്പോ പിന്നെ സ്റ്റേ ആക്കണ്ട്യെരൊല്ലോ
ആഹ് ഉം സ്റ്റേ ചെയ്യല്ണ്ട് അടുത്ത റിസോട്ടില്
അഹ് ആഹ്
അങ്ങനെ ഒക്കെ ഇങ്ങനെ പോകും. പിന്നെ സ്കൂള് ഇങ്ങെളെ ഔട്ന്ന് ട്രിപ്പ് പോയിണോ
കോളേജ് ന്നോ ആഹ് കോളേജ് ന്ന് മറ്റേത്ണ്ടായ്നി. പത്തിസ്ത്തെ ട്രിപ്പ് ഇണ്ടാവ് ലെ. ഡൽഹി അഹ് ഇണ്ടാവുലല്ലൊ കോളേജില് ആഹ് ഞാൻ പോയിനി
ഏഹ് എത്രെ ഫീസ് എങ്ങനെയാ
അന്ന്പ്പെത്രേനി പന്ത്രണ്ടണ്ടൊ പന്ത്രണ്ടായിര ഉം ഇപ്പളും അങ്ങന്നേണ്. അത്രൊക്കെന്നെണ്
ആഹ് എല്ലാ കോളേജിന്നും ഉണ്ടാവല്ലേ അതെങ്ങനെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഉണ്ടാവോ
ഇല്ല ലാസ്റ്റ് ഇയറില്
ഏയ് ലാസ്റ്റ് ഇയറില് ഇണ്ടാവള്ളോ
ന ആ ലസ്റ്റ് ഇയറിലേണ്ടാവുള്ളു പിന്നെ ഫസ്റ്റ് ഇയറിൽ നിന്ന് നമക്ക് വൺ ഡേ ട്രിപ്പും അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും കൊല്ലുംകോളേജ്നമ്മൾ ഉണ്ടാക്കുന്നേനുസരിച്ച്
ഏ അതപ്പോ ലാസ്റ്റ് ഇയർലല്ലേ ഞാന് കോളേജിന്ന് ട്രിപ്പ് ഉണ്ടെന്നറിയാം പക്ഷെ എങ്ങനെയാണ് അങ്ങനൊന്നു എനിക്കറിയില്ല മം ചോയിച്ചോണന്ന് ആരോടേലൊക്കെ ചോയിച്ചണം കരുതീട്ടിരിക്കാരുന്നു
ആണോ അയിനൊക്കെ വിടോ വീട്ടന്ന് സമ്മയിക്കണോ
ആ കൊയപ്പില്ല നല്ലോണം കാല് പിടിക്കണം
അല്ല ഇങ്ങനത്തെയാവുമ്പോ എന്താ നേര കാലുപിടിക്കേണ്ടി വരും ട്രെയിനിലല്ലേ പോവ
ആ അതാണ് ഒരീസത്തെക്കൊയാണെ കൊയപ്പില്ല ഈ സ്റ്റേ ഒക്കെ ആവുമ്പളേ
അതും പത്തുദിവസ സാണ് മിക്സഡും ആയിരിക്കും അതാവുമ്പോ വിടാൻ
ആ അതാണ് നല്ലതാണ്ട് ട്ടോ ഫ്രണ്ട്സാൾടെ കൂടെ മ്മക്ക് മെമ്മറീസ്
ആ ട്രെയിൻ യാത്രയൊക്കെ നാലീസം ട്രെയിനിലാവും
ഏ നാലീസോം ട്രെയിനിലേനി
ആ ആ ട്രെയിൻ യാത്രേണ് പിന്നെ മടുക്കും ഞമ്മള് വിചാരിച്ച പോലൊന്നും അല്ല ന്നാലും പിന്നെ മതിയാവും
ആ ഫുഡൊക്കല്ലേ ഫുഡ് ഡ് അങ്ങനത്തെ കൊറച്ച് ഗെതേട് ണ്ടാവും
ലോക്കലല്ലേ അപ്പൊ എല്ലാ ആൾക്കാരും ണ്ടാവല്ലോ എല്ലാ ടൈപ്പ്
ആ ട്രെയിൻ യാത്രെങ്ങനെ ഇങ്ങക്ക് ഫസ്റ്റ് ക്ലാസില് കിട്ടോ സീറ്റ്
അയിന് മ്മള് ബുക്ക് ചെയ്തില്ലല്ലോ പോവാൻ തിനൊന്നും മ്മളിങ്ങനെ മറ്റ് നമ്മളിങ്ങനെ ബുക്ക് ചെയ്ത് പോവുമ്പളല്ലേ മ്മക്ക് സീറ്റ് കിട്ടാ
ആ അപ്പൊ ങ്ങള് നിക്കണ്ടിരും ല്ലേ
ആ അല്ല പിന്നെ കൊറച്ചയ്യുമ്പോ ഫ്രീയാവും കൊറച്ച് കയ്യുമ്പോ പിന്നെ ആരും ഇല്ലാതാവും അപ്പമ്മക്ക് ഇരിക്ക
ഏ
എല്ലാ ടൈപ്പ് ആൾക്കാരും ആ അതെ ത്തികേടുകള് ഫുള്ള് ഇതില്ണ്ടാവും
ഉംആ ഓരോ അണ്ണാച്ചികള് അങ്ങനൊക്കെ വ രോന്നുണ്ടല്ലോ ആ
ണ്ടാവും ആ
പിന്നെ ഇങ്ങള് എവിടെക്കൊക്കെ പോയീനെ ട്രെയിനില് പിന്നെ എവിട്ക്ക പോയീനേ
പിന്നെ ഏ ഹസ്ബൻറിന്റൂടെ അങ്ങനെ എറണാകുളം പിന്നെ അങ്ങനൊക്കെ പാലക്കാട്, കാസർഗോഡ് അങ്ങനങ്ങനെ പോയി
ഞങ്ങൾ പ്ലസ്ടൂന് പോയീന്ന് ടൂറ് എന്താ ഡെണ്ടല് ഗോകർണ ആ അറിയുണ്ടാവ് ലല്ലോ
ഡെണ്ടയില് പോയോന്ന് കേട്ടിരുന്ന് അതെവിടെ
അത് ഈ ഗോവന്റൊക്കെടുത്താണ് കൊറച്ചെടുത്ത്
പ്ലസ്റ്റൂന് അങ്ങോട്ടൊക്കെ പോയീന്
ആ പ്ലസ്ടു അവിടെ അവിട്ക്ക് ഏ
ട്രെയിൻ യാത്ര യ്നോ
അല്ല ഇതിലെന്നെ ബസ്സിലെന്നെ അപ്പൊ എന്താ ഡെണ്ടയിലാണോ ഗോകർണാണോ ൻക്കറില്ല ഒരു ബീച്ചാണ് അയിലേതൊരു സ്ഥ ഹലോ
ആ ആ അങ്ങട്ട് എത്രേണ് കാശൊക്കെ
ഞ്ഞൂറ്
ആ ആ
അപ്പൊ അങ്ങനെ പോയി പിന്നെ അത് ഗോ മിനി ഗോവ ന്നൊക്കെ പറയും ന്നൊക്കെ പറഞ്ഞ് ഏ ഗോവേത്തെ അതേപോലെക്കെ ഏകദേശൊക്കെ അതേപോലെ ബീച്ചാണ്
ആ ആ
എടുത്ത് ഗോവണ്ട് ഗോവേന്ന് അവ്ട്ന്ന് കൊർച്ചും കൂടി പോയാ ഗോവെ ക്ക്ത്തും ന്നൊക്കെ പറഞ്ഞിര്ന്ന്
ഉം
അങ്ങനെ അതൊക്കെ നല്ല രസേന് ന്ന് പറയാ എന്നാ ശരി എന്നാ വിളിക്കിട്ടോ